ഹലോ എന്തോ എടുക്കുവാ
കിടക്കുന്നു ആഹ്
എന്തോടുക്കുവാ
ഞാനിവടെ കെടക്ക്ന്നു
ഹ ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
ഓഹ് വിശേഷം പറഞ്ഞു വരുവാന്നെങ്കി ഫുള്ള് വിശേഷങ്ങളാ
ഉം എന്നാ സൈഡീന്ന് തുടങ്ങ് എടക്ക് എനിക്കും കൂടെ സംസാരിക്കാൻ എന്തേലും തന്നാമതി
അയ്യോ അത്രേം വിശേഷം ആഹ് വിശേഷം പറയുവാന്നെങ്കി ഇവിടുത്തെ മഴ നല്ലൊരു വിശേഷവാ
ഉം
രാവിലെ ഇറങ്ങി എതുവാ ഒരു ആ കനത്ത മഴയ നമ്മള് എന്തുവാ ഇപ്പോ കഴിവീട്ട നിക്കറൊന്നും ഒണങ്ങുന്നില്ല അതാണ് മെയിൻ പ്രശ്നം വിശേഷം അതാ ജിമ്മിന് പോകാൻ വേണ്ടി അരമണിക്കൂർ മറ്റേ ഫാന്റെ ഹോട്ടിലൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്ന ക്കെ ഓ യത്
ഉം ആ
അങ്ങനെ ഉണങ്ങാത്ത നിക്കറിട്ടൊണ്ട് പോകാൻ പറ്റത്തില്ല നിക്കറിടാതെ പോകാനും പറ്റത്തില്ല അപ്പോ എന്തോ ‌ ചെയ്യും ഉണങ്ങി കിട്ടാതെ വേറെ വഴിയില്ലല്ലോ ഈ മഴ കൊണ്ടുള്ള മെയിൻ പ്രശ്നം അതാ
പക്ഷെ മഴ ഒരു കണക്കിന് നോക്കിയാൽ നല്ലതാ പക്ഷെ ഒരു കണക്കിന് നോക്കുമ്പം
നല്ലതാ എപ്പഴാ നമ്മളീ ഈ കിടന്നുറങ്ങുമ്പോ രാത്രി മഴെപെയ്താ നല്ലയ പകല് നമ്മള് പൊറത്തോട്ടെറങ്ങുമ്പൊ എന്തിനാ ഇത് പെയ്യുന്നത് അതായാൻ ചോ ആഹ് ഈ പകല് പെയ്ത് കഴിഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ട
ഈ ചൂട് ഏഹ് ചൂട് നമ്മള് സോഷ്യൽ സയൻസിലെക്കെ പഠിച്ചിട്ടില്ലെ ചൂട്ന്നന്നാ അന്തരീക്ഷ താപം ഇതാവുമ്പം വെൾ ആഹ് വെള്ളത്തീന്ന് നീരാവി പോയിട്ടല്ലെ മഴ പെയ്യ്ന്നെ അപ്പത് തടയാൻ നമുക്ക് പറ്റത്തില്ലല്ലൊ
അത് പറ്റത്തില്ല നമ്മള് പണ്ടൊക്ക്യാന്നെങ്കിലേ നമ്മളൊരു ടൈമി മാത്രം മഴയൊരുപാട് പേടിച്ചാതി. എന്ന് വെച്ചാ ആ ടൈമിന് വേണ്ടി നമ്മളങ്ങ് റെഡിയായാമതി ഇപ്പ അങ്ങനൊന്നുവല്ല ല്ലെ കൊറോണ വന്നയിന് ശേഷം അന്തരീക്ഷവും അതുവിതു എല്ലാം വ്യത്യാസം വന്ന് ഇപ്പ തോന്നുമ്പ മഴ തോന്നുമ്പ വെയില് തോന്നുമ്പം കാറ്റ് എന്നൊക്കെ പറഞ്ഞ അവസ്ഥയ എല്ലാം മാറി. പണ്ട് കൃത്യായിട്ട് സമയൊണ്ടാര്ന്ന്. മഴക്കാലം വേനൽക്കാലാന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അതൊന്നുല്ല
മഴക്കാലം ഫസ്റ്റ്ങ്ങനെ വെയില് വന്ന്ട്ട് പിന്നെ കൊറെ സ്കൂള് തൊറക്കാനാമ്പ മഴ
സ്കൂള് തൊറക്കാനാം മഴ അങ്ങനക്കെയ സംഭവം. എനിക്കിപ്പഴും ഓർമ്മയൊണ്ട് പണ്ടക്കെ സ്ഥിരവായിട്ടെ നമ്മക് അതാ കാര്യവായിട്ട് ചർച്ച ചെയ്യണ്ട വിഷയ എന്ന് വെച്ചാ
ആഹ്
എന്ത് പറയുന്ന് കാലാവസ്ഥ മാറി കൊറോണ വന്നേടാ എല്ലാം മാറിയത് കൊറോണ ടൈമിലെല്ലാ മാറ്റം വര്ന്നത്
അതെ അതെ
ഇല്ലെ തോന്നി കൊറോണ ടൈമി എന്തൊക്കെ വ്യത്യാസം വന്നു ഞങ്ങള് പണ്ട് എല്ലാ കൊല്ലവും ഞങ്ങള് ഇവടെ കണ്ടൊണ്ട് വല്യ വയലൊണ്ടല്ലൊ വയൽലക്കെ എല്ലാ കൊല്ലവും സ്കൂള അടയ്ക്കുമ്പഴാ കളിക്ക്ന്നത്
ആഹ്
ഈ കൊറോണ അങ്ങോട്ട് വന്ന് മാറിയതിനേഷം കാലാവസ്ഥ മാറിയപ്പൊ ഈ കറക്റ്റ് ഈ വേനലെന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാതായി
ആഹ്
ആഹ് ടൈമി സാധാരണ എല്ലാ കൊല്ലോം വറ്റ്ന്ന ടൈമുണ്ടല്ലൊ ആഹ് അവധി അവധി സമയത്ത് ത് കണ്ടവൊന്നും വറ്റ്ന്നില്ല. കണ്ടവൊക്കെ വെള്ളവായിട്ട് തന്നാ കെടക്ക്ന്നെ പിന്നെ എന്താ ഈ വറ്റ്ന്ന സമയംന്ന് പറഞ്ഞാ കറക്റ്റ് വരുമ്പം നമ്മ്ടെ എടയ്ക്കൊരു കൊല്ലം വറ്റിയെന്ന് പറഞ്ഞ ഈ നോമ്പ് വരത്തില്ലെ
ആഹ്
നോമ്പൊക്കെ വര എന്ന് വച്ച തെറ്റി സമയം ഏതെങ്കിലും തെറ്റി എപ്പഴെങ്കിലൊക്കെ ആയിരിക്കും
ആന്ന് ഇപ്പം മഴയും വെയിലും എല്ലാം തെറ്റി തെറ്റി തെറ്റി തെറ്റിയ വര്ന്നെ കാലാവസ്ഥക്കെന്തൊ കൂടുതൽ ചെയ്ഞ്ച് വന്നിരിക്കുന്നു
ആഹ് ഇതാ ഇത് സൗകര്യപ്രദവാ ഇപ്പന്ന് വെച്ച അവർക്ക് തോന്ന്ന്നെ എപ്പഴാന്നാ അപ്പം ആ രീതീലാ
ഇപ്പം തന്നെ വസന്തകാലവില്ലെ അതിപ്പം വര്ന്നെ എപ്പഴാന്നറിയ ഇത് വെര്ന്നൊണ്ടോന്നന്നെ എനിക്ക് അറിയ്ന്നില്ല ഈ രണ്ട്
വസന്തകാലം ശൈത്യകാലം അങ്ങനെ ഇണ്ടല്ലെ നീ മലയാളം മീഡിയ അപ ഞാ ഞാൻ ഇംഗ്ലീഷ് മീടിയ എനിക്ക് വസന്തം ശൈത്യൊ കേട്ടിട്ടെ ഉള്ളു നമ്മള് വേറെതാണ്ട നമ്മള് സ്പ്രിങ് വിന്ററ്
ആഹ് ആഹ് മ്മക്കറിയ മനസ്സിലാവും
ആഹ് അല്ല നിങ്ങക്ക് മനസ്സിലാവണല്ലൊ നേഴ്സിംഗ് പഠിക്ക്ന്നെ
അന്നും പറഞ്ഞ് എനിക്കിംഗ്ലീഷി തോനെ നോളജൊന്നുല്ല ത
അപ്പൊ ഈ വരുന്ന പേഷ്യന്റ് ഇംഗ്ലീഷ് സംസാരിക്കുന്നെങ്കിലോ?
അ നമ്മള് പഠിച്ചെടുക്കും നാല് വർഷം വെറുതെയാണ് ബ്രോ
നല് വർഷം വെറുതെ ആവോ? അതാ ഞാൻ ചോയിക്കുന്നെ
അല്ല വെറുതെ അല്ല നമ്മള് പഠിക്കും
ആഹ് അമ്മള് പഠിക്കണം. ഇല്ലെങ്കി വെറുതെ ആവും എവിടെക്കെത്തും
ഉന്നതിയിലേക്ക് ആഹ് ഉയറ് ഉയരും വിജയിക്കും
ബഹിരാകാശത്തെതര്ത് അത്രേയൊള്ളൂ
ബീഹിരാകാശം ബഹിരാശ ബഹിരാകാശത്തൊക്കെ ത്തിയാ അവിടൊക്കെ ഒന്ന് കണ്ടൂടെ?
ഞാൻ പിന്നെട്ടോ സമയം കളണ്ട അടുത്ത വണ്ടി പിടിച്ചോ
പോവാ
അവിടൊക്കെ കാണണന്ന്ണ്ടായിരുനു
ബഗിരാകാശത്ത് പോയി നേഴ്സിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ വിദ്യാർത്ഥി
എന്തുവാ പേരെന്താ പേരറിയത്തില്ലപിന്നെ വരും വരും എല്ലാത്തിലും വരും പക്ഷെ ആള് കാണത്തില്ലെന്നേ ഉള്ളൂ ഇതൊന്നും കാണാൻ ആൾക്കരറിയും ശെ കണ്ടറിഞ്ഞ് വരാൻ
അല്ല അങ്ങനെ അഞ്ചാറ് അഞ്ചാറ് പേര് അറിഞ്ഞ് ചരിത്രത്തിലൊരു പേര് വന്ന് കഴിഞ്ഞാ പിന്നെ നമ്മുടെ അടുത്ത തലമുറയും തലമുറയുടെ തലമുറയൊക്കെ പഠിക്കത്തില്ലേ
പിന്നെ പിന്നെ പിന്നെ പിന്നെ ഓർത്തിരിക്കും ആ പ്രൗഢി ആ പ്രൗഢി ഉണ്ടല്ലോ ആ പ്രൗഢി കാണാൻ നമ്മൾ വേണം അ ഇപ്പം നിനക്കിപ്പം ഇപ്പൊ പ്രശസ്തിയും ഇതുവെല്ലാം തരുവാ മരിച്ച കഴിഞ്ഞിട്ട് തരുത്തോളംന്ന് പറഞ്ഞാൽ വേണോ വെക്കിട്ട് കിട്ടീട്ട് വല്ല കാര്യണ്ടോ
ഇല്ല ഹിമാലയ പർവതം കീഴടക്കാൻ പോയാലോ
ആ എന്നാവാ കീഴടങ്‌ കീഴടങ്ങികഴിയുമ്പോ പേര് വെരും പക്ഷെ ആള് കാണത്തില്ല മേപ്പോട്ടുപോവും
ഓരോന്നും പറയുമ്പോ ഇങ്ങനെ എല്ലാ ഇന്ന് പറയുന്ന ഓരോന്നും പറയുമ്പോ ഞങ്ങളെ റിപ്പോർട്ട് ചെയ്യണം അല്ലാത ഇങ്ങനെ വന്ന്
ഇതില്ലാമറ്റെ ഇല്ല പഠത്തിനകത്ത് എന്ത് കൊച്ചി രാജാവിനകത്ത് ജഗതിവന്ന് പറയുന്ന പോലെ എന്തേ ഒരു ബിസിനസ്സ് ഇട്ടു കൊടുത്താല് എന്തിനാ ബിസിനസ്സ് നടത്തി പൊളിയാനോ എന്താ രാഷ്ട്രീയത്തിൽ ഇറക്കിയ രാഷ്ട്രീയം എന്തിനാ എലക്ഷനിൽ നിന്ന് തോക്കാനോ എന്താണ് പറയാനുള്ളത് ആദ്യം കണലുണ്ടോ
ആ കണ്ട് കണ്ട്
കൊച്ചിരാജാവ്
ആഹ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്
ആ അതുപോലെ പറയല്ല ഞാൻ ഭയങ്കര സിനിമപ്രേമിയാ സിനിമ സിനിമയും സ്പോർട്സും ആണോ ഭയങ്കര താല്പര്യം
പ്പ സിനിമ എനിക്കത്രയ്ക്ക്‌ താല്പര്യയില്ല പക്ഷെ സ്പോർട്സ്
ആഹ സിനിമ താല്പര്യ പെട്ടു തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര അഡിക്ഷനാ സിനിമ സിനിമേന്ന് പറയുന്നത് ഭയങ്കര അറിവല്ലോ
കാണുന്നില്ല കാർ കാർട്ടൂണൊക്കെ കാണും സിനിമ ഞാൻ കാണത്തില്ല
ഞാൻ പറയുന്നത് ഈ കണ്ട ഈ പൈങ്ക്‌ളി തക്കാബുക്ക സിനിമയൊന്നും കാണരുത് നല്ല അറിവുള്ള സിനിമ കാണണം. ഈ മറ്റെ ഹിന്ദി പടംന്നും ഞാൻ കാണത്തില്ല ഞാൻ കൂടുതലും ഞാൻ കൂടുതല് കാണുന്നെ ഇംഗ്ലീഷ് തമിഴ് ഇംഗ്ലീഷും തമിഴ് മലയാളം കാണും മല മലയാളം ആ കണ്ട് നമ്മള് മലയാളം സ്ഥിരമായിട്ട് കാണും പിന്നെ ഇംഗ്ലീഷ് റ്റ് ഒരുപാട് കാണും തമിഴും കാണും അല്ല ഞാൻ പിന്നെ ഇടയ്ക്ക് കൊറിയനൊക്കെ കാണും കൊറിയൻ നല്ലപടോക്കെ കാണും
എനിക്ക് അങ്ങനെ സിനിമയോട് അത്രക്ക് ഇതില്ല പക്ഷെ കാർട്ടൂൺ കാർ ട്ടുൺ ഞാൻ ഇരുന്ന് കാണും എനിക്ക് ഭയങ്കര ഇഷ്ടവാ ആഹ് മാർഷാ ഏൻ്റ് ദി ബിയറോ ഓഗിയാൻ ദി കോക്കറോച്ച്
ആഹ് ഓഗിയാൻ ദി കൊക്കറോച്ച് ഞാനിവിടെ ഞങ്ങടെ കൊച്ചാപ്പാടെ മക്കളക്കെ ആയിട്ട് ഇരുന്ന് കാണും പുള്ളാര് വരുമ്പം അവരുടെ കൂടെക്കിയിരുന്ന് കാണും
പണ്ടൊരു സി ഇതില്ലാരുന്നോ മായം മായം ജാലം ജാലം
ക്കെ നമ്മളെ ചെറുപ്പ അതൊക്കെ ഞാൻ കണ്ടട്ടുണ്ട് ഈ മായക്കണ്ണൻ ഹീമാൻ പിന്നെ അങ്ങനത്തെ കൊറെ സാധനംണ്ട് മറ്റേ മായക്കണ്ണന്നൊന്നും ഇപ്പ ഇല്ല പിന്നെ മറ്റേ ഒരാളുണ്ട് മറ്റേ റോൾ നമ്പർ ട്വന്റി വൺ ഒക്കെ അറിയാവോ
അതെതാ
അതൊന്നും കണ്ടിട്ടില്ലേ അങ്ങനെ കൊറെ സാധനോണ്ട് ബെൻ ടെൻ കാണാത്ത ആരെങ്കിലും ഉണ്ടോ
അയ്യോ എനിക്ക് എന്റെ ഫേവറേറ്റ് എന്റെ ഇത്രയും കൊച്ച് റ്റി കുഴപ്പില്ല പക്ഷെ എന്റെ ഫേവറേറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടള്ള ഏതാന്നറിയോ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ
റ്റ് ബെൻ ടെൻ്റെ ടീഷർട്ട്
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റെസിറ്റിയാണോ എപ്പഴും ഞാൻ കാണുന്നെ ജാക്കിച്ചാൻ അത് കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് വേറെ എന്തും
ച്ചാനും മറ്റേ ജാക്കിചാന്റ മറ്റേ ഇവരൊക്കെണ്ടല്ലോ അല്ല അമ്മാവനും അനിയത്തി അതൊക്കെല്ലേ ഓഹ് ഞാൻ ജാക്കിച്ചാന്റ മറ്റേ കല്ല് എടുക്കാൻ പോകുന്നേക്കെ അറിയാവാ ഞാനോ ഞാൻ സിനിമ കാണണം ജാക്കിച്ചാന്റ എന്തോരം സിനിമ ഉണ്ട് കീടിലൻ സിനിമ
ഒണ്ട് ഒണ്ട് നമ്മള് ഇടക്കങ്ങ് കണ്ടിട്ടുണ്ട് പിന്നെ എനിക്കങ്ങ് മടുക്കുമ്പോം ഞാൻ മാറ്റും പക്ഷെ കൊച്ച്റ്റിവിഎന്നാ അടിപൊളിയാന്ന് അങ്ങേര് കാണിക്കുന്ന ഒക്കെ കാണാന്
പണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടി സമയം നോക്കി കാത്ത് ത്തിരിക്കുവാരുന്ന് അത് പോലെ അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള വേറെ ഒരു സാധനം ഉണ്ടായിരുന്നു മറ്റേ ഡ്രാഗൺ ബൂസ്റ്റർ എന്ന് പറഞ്ഞ
അതെതാ ഓർമ്മ ഇല്ല
അതൊക്കെ അത് വല്ലപ്പോഴൊക്കെ ഇടത്തുള്ളു അതിന് ഞാൻ ഒരുപാട് കാത്തിരിക്ക്ന്ന് ഉച്ചക്കൊക്കെ ആയിരിക്കും ഇടുന്നെ നമ്മള് സ്കൂളിലൊക്കെ പോകുന്ന കൊണ്ട് എന്നും ഒന്നും കാണാൻ പറ്റത്തില്ല
ആഹ്
അതുപോലെ വേറെകൊറെ കൊറേ സാനം ഒണ്ട് ഹീമാൻ കണ്ടിട്ടുണ്ടോ വേസ്റ്റൽ കോട്ടയുടെ ശക്തി എന്നുള്ളിൽ ഒതുങ്ങുവാ ആഹ് സാധാനം കണ്ടിട്ടുണ്ടോ
ഏതാ
അതൊക്കെ നൊസ്റ്റാൾജി സാധന അതിന്റ ഒക്കെ സിനിമയൊക്കെ ഇറങ്ങിയാല്ല എന്തോ ഗ്രേസ് ച്ചൽ കോട്ടയുടെ ശക്തി എന്നുള്ളിലൊതുങ്ങുമാ ശക്തി കൂടിവ എന്നൊക്കെ പറഞ്ഞ് വാളൊക്കെ പൊക്കിപ്പിടിച്ച്
ആഹ് ഇല്ലേ ഒരു ഒരു ഹിന്ദി പടവില്ലേ എന്തുവാരുന്ന്ം എന്തൊ ഒരു ചക്രയൊ എന്തുവരുന്ന് അതിന്റെ പേര് അതിന്റത് ഫുള്ള് അതല്ലടാ വേറൊരണ്ണോണ്ടല്ലേ എന്നാരുന്നു അയ്ന്റെ പേര് ഞാൻ മാറന്ന് പോയ്‌ അത് എന്റെ ഫേവറേറ്റ. അത് ഞാൻ പറയാം. ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചില്ലേ കഴിഞ്ഞ വർഷം
ആഹ്
രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ഇരുപത്തിനാല് ആ ഒരു ടൈമിൽ ഇറങ്ങിയതാ അടിപൊളി സിനിമയായിരുന്നു എന്നായി ടീ ഇതെനിക്ക് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആ സിനിമ. അടിപൊളി കിണ്ണം സിനിമ അടിപൊളി സിനിമയാ ഭാഷ മലയാളത്തിലുണ്ട് ഹിന്ദിയിലും ഉണ്ടത്
ഓഹ് കിണ്ണം സിനിമയൊക്കെ ക്കെയാന്ന്ഞാൻ കണ്ട് കാണും അല്ലെങ്കി കാണണമല്ലോ ഏതായന്നാലുംആഹ് കിണ്ണം സിനിമ
ആഹ് ആഹ് ന്നാ ശരി എന്നാ
ആഹ് ശരി